ഹലോ
ആഹ കേക്ക്ണല്ലേ ആഹ കേക്ക എന്താ ഇങ്ങനെ പോണ് വെറുത വെറുതെരിക്കാ ഉം ആഹ് ആഹ നോമ്പാണ് ഉം അവിട പോമ്പില്ലേ ആഹ് രണ്ടും കൂടെ മയും വെയിലും
രണ്ടും കൂടെല്ലേ ഇവിടിം നല്ല മഴിം വെയിലൊക്കെ തന്നെ ആഹ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങീനു ആഹ പുറത്തിറങ്ങി കൊടൊന്നും ഇടുത്തില്ലേനി എറങ്ങി ബസ് ഏറങ്ങി അപ്പോത്തിന് നല്ല മയ
ആഹ് നല്ല മയ ആഹ നല്ല വേയ്ലിന്റെ ഇടെക്കൂടെ നല്ല മയ
ആഹ് നല്ല മയ എങ്ങനെ ഇന്നലെ നോമ്പിടുത്തിരുന്നോ
ആഹ് ഇന്നലെ എടുത്തിന്ന് ഒന്നുണ്ട് ഉം ഇന്നലെ ബിരിയാണി ഇണ്ടാക്കി
ആണോ മക്കള് ഇണ്ടോ
മക്കളിവ്ടണ്ട് ആ ഇവിടെണ്ട്
ഏഹ് അവർക്ക് എന്തേലും സ്നാക്സ് സ്പെഷ്യൽ ആയിട്ട് വേണോ
അവർക്ക് നിർ എന്തെങ്കിലും ഒക്കെ മതി വൈകുന്നേരല്ലെ എഹ് നിർബന്ധൊന്നുല്ല ഉം
എ ഉണ്ടാക്കാ വിചാരിച്ച് പത്തിരി അതും
ആഹ് ഇന്ന് ദോശണ്ടാക്കാരിച്ച്
ദോശലെ എളുപ്പപ്പണി ആലെ
നോമ്പോറ്റാണ് പത്തിരി ഇണ്ടാക്കാ മടി ഏഹ് ആഹ കറി എടുക്കാൻ കിട്ടിയിട്ടില്ല വാങ്ങൻ
ആരോടേലും കൊണ്ടരാൻ പറയണ ഉം ഉറങ്ങീട്ടില്ലേ കുട്ടി
ഇല്ല ഉറങ്ങിട്ടില്ല ഓള് പോരുമ്പോ തോള്ൽ കെടന്ന് ഉറങ്ങി അപ്പൊപ്പിന്നെ ഇവിടെ എത്ത്യപോത്തിനു അതൊണന്ന് ഉം ഓളെ ഒറക്കം കയിഞ് ആകെ ഒരു ഇത്തിരി നേരെ ഉറങ്ങൊള്ളൂ അത് ഇങ്ങനെ തീരും ഭയങ്കര മടിയ ഉറങ്ങാന് ഓളൊറിങ്ങായാലേ ഇന്റെ പണി നടുക്കുള്ളൂ പിന്നെ സ്കൂളിലാത്തതിനെക്കൊണ്ട് പിന്നെ വല്യ മോൾ നോക്കി തേരും അങ്ങനെ പിന്നെ വേം പണി കയ്യും സ്കൂൾള്ളന്ന് ഇന്റെ പണി കയ്യേ ല്ല താത്ത ഇണ്ടാവുമ്പോ പിന്നെ താത്തന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് താത്തൻന്റെ അടുത്ത് ആക്കി കൊടുക്കും അങ്ങനെ പിന്നെ ഇന്റെ പണി തൊടങ്ങാ ഞാൻ ഒന്ന് കുളിക്കാനും ഇതീനൊന്നും ഓള് നിന്നെരൂല
ആഹ
എന്നിട്ട് ഓളപ്പ ഇങ്ങനെ പറിം നിലത്തിട്ട് ശീലാക്കായിട്ടാണ്റയും ഞാൻറയും ശീല തെറ്റല്ല ശീലം ആവണ്ടേ ഓളിരിക്കുമ്പോത്തിനും പെട്ടന്ന് കരയും
ആഹ്
ആഹ് അവിടെ എത്രയിലാ പഠിക്കുന്നെ മക്കള്
മൂന്നിലും ഒന്നിലും ആ
ഏഹ് ഇവിടത്തെതേ സിസ്റ്റാണല്ലോ ഇവിടെ മൂന്നല്ല നാലും ഒന്നുആ വല്യ മോള് നാലിലും ഉം
സേല് നാലിലാണ് സ്കൂളില് മൂന്നില്
ഏഹ് മദ്രസേലഞ്ചില് ഇവിടയ്ന് അവിടെത്തന്ന്ണ്ടോൽക്ക് മദ്രസ്സ അവിടെ മദ്രസ്സ കണ്ടിന്യൂസായിട്ട് പോണയ്നോണ്ട് അവിടെ നാലിലാണ് ഇവിടെ ഞാൻ ഇവിടെയും പറഞ്ഞയ ച്ചല്ണ്ടേ ഇവടെ നേരത്തെ ചേർത്തിയിരുന്നു അപ്പ ഇവടെ മദ്രസെല് അഞ്ചിലുആണ്
ആഹ്
പൊതുപരീഷന്റെ ഇതാണല്ലോ അഞ്ചാം ക്ലാസ്
ആഹ് പൊതുപരീക്ഷന്റെ ക്ലാസാ ആക്കീന്ന പറഞ്ഞ
എങ്ങനെ
ആറാം ക്ലാസ്സാർക്ക് അങ്ങനുണ്ടോ പൊതുപരീക്ഷ
എങ്ങനെ ആറിലല്ല അഞ്ചില്
അഞ്ചിലെന്നെ
ആഹ് അഞ്ചിലെന്നെയാണല്ലോ ആറിന്റെ ഇതരേം അങ്ങനെ വന്നില്ലട്ടോ ഇന്നല്ല ഇതിലൊന്നും ഇവടെത്തിട്ടില്ല
ആഹ് ആഹ്
പക്ഷെ ചെലോട്ത്തൊക്കെ ആയിന്ന് തോന്ന്ണു ട്ടോ കോയിക്കോട് ഭാത്തൊക്കെ ആയിന്ന് തോന്ന്ണ്ട് ആഹ് പറഞ്ഞ കേട്ട് മ് അങ്ങനെയാകുമ്പ്പ്പൊ പ്രയാസാണ് കഴിഞ്ഞ വർഷം ഇപ്പൊ പൊതുപരീക്ഷെഴ്തിയോല്പ്പ്പീ വർഷം പതുപരീക്ഷെഴ്തേണ്ടിയത് വന്നില്ലേ ആഹ് ഇപ്പൊ മക്കൾക്കൊരെടങ്ങേറായി ആഹ് അങ്ങനെ പറഞ്ഞ്കേട്ടീനി
ഉം ആഹ്
ഇവിടൊന്നും ന്യൂസൊന്നും കേട്ടിട്ടില്ല വീട്ടിലെങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്ക്ണ്ടോ
കൃഷി ഇല്ല ചെറ്തായിട്ട് എന്തെങ്കിലും ഞാനെന്തെങ്കിലൊക്കെ ചീരെ അങ്ങനെന്തെങ്കിലൊക്കെ
ആഹ് അയ്ശെരി ആമാരിത്തെ പരിപാടിയൊക്ക്ണ്ട്ലെ ഇടെയും ആഹ് താത്ത ഇങ്ങന്ണ്ടാക്കു ഓരോന്ന് പക്ഷെ ഇതാണ് പിടിച്ച്കിട്ടൂല മൊളക് പറഞ്ഞമാരി വേഗം പിടിക്കും
ആഹ്
അത്പിന്നെ ശീരാമുളകായി തുണ്ടമ്മൊളകായിട്ടൊക്കൊ ആഹ് മറ്റുള്ളതൊക്കെ പക്ഷ്ണ്ടാക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടാണ്ട്ട്ടോ പക്ഷ്ണ്ടായി കണ്ടില്ലേലാ ഇങ്ങനെന്തെങ്കിലു ഇണ്ടാവുഅല്ലോ വെച്ചങ്ങന്ണ്ടാക്കും
ആഹ് ആഹ് ആഹ് ചെടികൊണ്ടൊക്കെ താല്പര്യന്നെ
ആഹ് ചെടികളോടൊക്കെ നല്ല താല്പര്യാ ചെടികളുഒക്കെ കുഴിച്ചിടും തേട മക്കള് പോയങ്ങാണ്ട് പറിക്ക ക്കാൻ നോക്കും പൂവ്ണ്ടായി കാണുമ്പൊ രസാണല്ലോ അയ്‌ന് മക്കള് സമ്മയിക്കോ
ആഹ് ഓല് ഓല് നമ്മള് കാണാതെ എങ്ങനെങ്കിലൊക്കെ പറിക്കും
വെക്കേഷനെങ്ങനെയാ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നോ
ഇല്ല പോയി ഇല്ല ചെറ്തായിട്ട് കൊറച്ചട് ത്ത്ക്കൊക്കെ പോയിഞ്ഞ്ട്ടാ എളേച്ചമ്മാരെ കൂടെയൊക്കെ പിന്നെ ഹസ്ബന്റ് വന്നിട്ട് അങ്ങനെ പോവലാ
ആഹ് ഏഹ് അത്ശെരി എങ്ങട്ടക്കാ പോയി
അട്ത്ത് അട്ത്തെന്തെങ്കിലും പാർക്ക് വരുമ്പൊ അങ്ങനെ പോവലൊള്ളൂ അല്ല മറ്റത് ഹസ്ബന്റ്ണ്ടാവുമ്പൊ വയനാട് അങ്ങനെ കൊറച്ച് ദൂരത്ത്ക്കൊക്കെ
അത്ശെരി ഓല്ണ്ടാവുമ്പെന്നല്ലേ ദൂരത്ത്ക്കൊക്കെ പോവാൻ കയുള്ളൂല്ലേ നമ്മക്ക് ആഹ് അതന്നെ നമ്മക്ക് ഒരു ദിവസ വേണന്ന്ണ്ട് ഇടെ ഊട്ടയിലൊക്ക വണന്ന്ണ്ട കാണൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ നിന്നും കാണ്ടുതന്നെ ആ കാണണം
ഇന്ന സ്ഥലത്ത് കെണ്ടോവണം പറഞ്ഞ് പ്ലാൻ ചെയ്ത
ഇവിടയും എല്ലാരും കൂടി ഇത്താത്ത എല്ലാരും മക്കെ ല വല് വരുമ്പോ അങ്ങനെ മൊത്തമായിട്ട് ബസ് വിളിച്ച് പോവും ഞങ്ങള് അങ്ങനെ ഒരു പ്രാവശ്യം ഊട്ടി പോയി പോന്ന് സ്റ്റേ ചെയ്തിട്ടൊന്നില്ല പക്ഷേ പോയി പോന്ന് കുറെ എന്താ ന്നാലും ഇപ്പൊ കുറേ കാണാത്ത സ്ഥലങ്ങളാ നമ്മൾ പോ ഒരീസം കൊണ്ടൊന്നും പോയിട്ട് കാര്യ ഇല്ലല്ല പിന്നെ ഫ്രണ്ട്സുകളായിട്ട് പോകുട്ടോ ഇന്നലെ ഫ്രണ്ട്സ് ഫ്രണ്ട്‌സളും അങ്ങനെ കൂടികാണ്ട് ഉം എല്ലാരും കൂടി കൂടി പോ അങ്ങനെ പിന്നെ മൈസൂരൊക്കെ പോയി അവിടെ സ്റ്റേ ചെയ്ത്ങ്ങാണ്ട് അങ്ങനെയൊക്കെ പോ അത് മക് ക്കൾ എങ്ങനെ
ഫ്രണ്ട്സ് എവടെ